ഹലോ ഹലോ ആഹ് കേക്കുന്നില്ലേ ആഹ് എന്തൊക്കെ, ഇല്ല ചായ കൂടി തുടങ്ങിയില്ല അതൊക്കെ വൈകുന്നേരം ആ ഇനിയും കുറെയും വൈകുന്നേരം ആവണം ആഹ്
ഉം
കൊറെ വൈകും നാല് ആയിട്ടെ ഇണ്ടാ ആഹ് ചോറൊരു രണ്ട് മണി രണ്ടരന്റുള്ളിൽ കഴിച്ച് കഴിയും
ആഹ്
ചെലപ്പോ നേരത്തെ കഴിക്കുവാരുന്ന് ഇപ്പൊ ഓ ഇതില്ലാത്ത എന്താ മീനൊന്നും കിട്ടാഞ്ഞപ്പോഴേ കോയിമുട്ട വാങ്ങാം പോയി മോള് ആ അങ്ങനെ പിന്നെ കൊറച്ച് നേരം വൈകുന്ന് ചോറ് ഭക്ഷണം കഴിക്കാന് എന്താ ഫേൻ കറങ്ങണ ഒച്ച ആണല്ലോ കേക്ക് എങ്ങനെ
അതെ ഫാനാ
സൗണ്ട് കേക്കണുണ്ട്
ഹും
ശ്രമത്തിലേക്ക്‌ ഇല്ലേ
ആഹ്
എന്തൊക്കെയാ പിന്നെ
ഇങ്ങനെ പോകുന്നു ആ എന്താ കാട്ടരു മോള് പഠിക്കയാ
ആഹ് മോള് ആറാം ക്ലാസ്സിലാ
ഉം
അപ്പ ഇവിടെ അടുത്ത് കടക്കെ യുണ്ട് അപ്പൊ നമ്മടെ ആവശ്യത്തിനൊക്കെ പപ്പടം, കോയിമുട്ട അങ്ങനെയൊക്കെ ചെറിയ ചെറി ഈ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ
ആ പോവാല്ലേ ഉം ആ പിന്നെ നമ്മളെ പോകണ്ടി വെരും
ആഹ് അതന്നെ പിന്നെ ഞങ്ങൾക്ക് ഇത് ടൗണ് കൊറച്ച് കൊറെ പോവാണ്ട് അപ്പൊ അങ്ങനെ ചെറിയൊരു കട ഉള്ള കൊണ്ട് ല്ല ഓള് സൈക്കിളുമെ പോയി വാങ്ങിക്കൊണ്ടു വന്നോളും എന്ത്‌ അത്യാവശ്യ സാധനങ്ങള് ഓ കൊറച്ച് വേല കൂടുതലാണ് ടൗണിന്നു വാങ്ങുന്ന കുറച്ച് വെല മാറ്റണ്ടാവും എന്നാല് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ കിട്ടുമ്പളേ ഭയങ്കരൊരു ആ ഉണ്ടാവും പിന്നെ നമ്മുക്ക് ഇപ്പം അന്നേരം സാധനം കിട്ടാന്നാണല്ലോ നമ്മടെ ലക്ഷ്യം ഏല്ലുണ്ട് പച്ചക്കറികളും ഒരുവിധം നമ്മെ വീട്ടിൽ ആവശ്യമായല്ലാം സാധനങ്ങളും ഒരു ചായക്കടി ഉണ്ട് അതേപോലെ ഇങ്ങനത്തെ ഒരു സൂപ്പർ ചെറിയൊരു സൂപ്പർമാർക്കറ്റ് പോലെ
പക്ഷെ എന്നാ ടൗണി കിട്ടന്ന മാരി അത്ര വില കമ്മി ആയിരിക്കില്ല അവിടെയാണ് അല്ല ടൗണിലാണെങ്കി കൊറച്ച് വില കമ്മി ആയിരിക്കും
ആ അത്ണ്ടാവും
ആ ഇവിടെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ് അടുത്താണ് വരട്ട് ഒര്റുപ്പ രണ്ടറു ഇപ്പ കൂടിയാലും കുഴപ്പമില്ല അവിടെ വാങ്ങും
ആ അതാണ് അന്നേരം ആ നമ്മുക്ക് ആ ബുദ്ധിമുട്ടാണല്ലോ മാറി കിട്ട ആ
ഇപ്പോളും അങ്ങോട് പോകാനാവില്ലാലോ
അതന്നെ പിന്നെ മക്കൾ ഉണ്ടക്കുബോളെ നമ്മള് പറഞ്ഞേക്കളൂ നമ്മള് ഏതായാലും പോയി വാങ്ങൂല്ല പിന്നെ ഉം അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു മെച്ചാണ് അവിടെ അടുത്ത് പീട് പിന്നെ കോയി അങ്ങനെയൊക്കെ കിട്ടണെങ്കില് ടൗണില് തന്നെ പോണം മീന് ആ മീന് പിന്നെ ഇതിലെ കൊണ്ടോ വണ്ടിക്കാര് കൊണ്ടോ ഇപ്പൊ ഇന്ന് മീൻകാര് പോയി ട്ടില്ല അപ്പൊ അത് പിന്നെ കോയിമുട്ട ഓളോടെ ഞാൻ പറഞ്ഞ് കോയിമുട്ട വയി കൊണ്ട് വര് പറഞ്ഞ്
ഉ വണ്ടിൽ അവിടെ വിക്കാൻ വരിയ
ആ അവിടെ ബൈക്ക് മേല് ബൈക്കില് വരൂ ആ എരുത് ഉണ്ടാവും മീന്‌ണ്ടാവും
ഓ
പലവിധ ഇത്ണ്ടാവും പിന്നെ ഈ പച്ചക്കറി വണ്ടിയിൽ കൊണ്ടുവരും പിന്നെ കപ്പ പിന്നെ പച്ച കായ അങ്ങനെയൊക്കെ പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ. ആ അതിനൊക്കെ വണ്ടി ക്കാര് വരുന്നില്ല ഞമ്മളെ ഒരു ഉള്ളേരിയിലാണ്. അപ്പൊ എല്ലാ ചില സമയത്ത് ആഴ്ചേൽ ആഴ്ചേൽ ഇങ്ങനെ ആൾക്കാര് ആ കപ്പയിട്ടും പച്ചക്കറി ആയിട്ടും അതേ
ഇങ്ങനെയൊക്കെ വന്നാ നമുക്ക് ആഹ്.
അങ്ങനെ അതും വരും അത് മാസത്തിലോ ഒന്നൊ രണ്ട് മാസം കൂടുമ്പോക്കെ ചെരുപ്പിന്റെ ആൾക്കാര് വരും.
ഓ
ട്ടന്നൊക്കെ യൂസെയ്യാൻ പറ്റ
ആഹ് വീട്ടില് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ ആ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ഒരിക്ക വന്നാണ് അങ്ങനെ വെ നിവൃത്തിയുല്ല ആഴ്ച്ചിലും മാസ
ആഹ് അത് ചെരുപ്പിന്റൊക്കെ പിന്നെ അങ്ങനെ വരുള്ളൂ ചെരുപ്പിന്റെ പിന്നെ മാസത്തിലൊക്കെ ക്കെ വരുള്ളു. നമ്മള് കാത്ത്ന്നാ ചെൽപ്പോ ചെരുപ്പ് പൊട്ടിട്ട് കാത്ത്ന്നിട്ട് ഓലെ കാത്ത്ന്നിട്ടും കാര്യല്ല അപ്പൊ അതൊന്നും വരൂല്ല.
പിന്നെ ഡ്രസ്സൊക്കെ വിക്കാൻ വരും. താൻ വാങ്ങൊന്നുല്ല വണ്ടിയില് പോണത് കാണാ
ആ ഡ്രസ്സിന്റെതും അതേ പോല പിന്നെ ഞായറാഴ്ചല്ലാ ഞായറാഴ്ച്ചിം വരും. അത് പിന്നെ ഞമ്മള് പ്രതീക്ഷിച്ച് നിക്ക ഞായറാഴ്ച. ഇപ്പം വാങ്ങിയില്ലെങ്കിലും ഈ ഞായറാഴ്ച വാങ്ങിയില്ലെങ്കിലും ആ ഇനി അടുത്ത ഞായറാഴ്ച വരുംന്ന്ള്ള ഒരു പ്രതീക്ഷണ്ടാവും ആ അങ്ങനെ പ്രതീക്ഷിച്ചിർക്കും. അപ്പൊ അയ്ന് മുണ്ടോ അല്ലെങ്കില് മാക്സിയോ അങ്ങനൊക്കെ നമ്മള് വാങ്ങണംന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നി നിക്കുമ്പളേക്കാ ഞായറാഴ്ച വണ്ടിക്കാര് വരുല്ലോന്നുള്ള എന്നും വരുമ്പോ നമ്മളതിന് കാത്ത്ക്കല്ലോ.
ആഹ് ആ ഇ ഡയ്ലി ആഴ് ചില ആഴ്ചേല് വരുന്നവരാണെങ്കിൽ നമുക്ക് എന്തായാലും കടവും തരുമോ
ഓ അതുംണ്ട്. ന ആഴചല്ലാം വരു ന്നേ കൊണ്ട് പൈസ അങ്ങനെ അടവാക്കി കൊടുത്താലും മതി.
ഓ എന്റെ മാമാ മാമാന്റെ മകന് ഇങ്ങൻത്തന്നെ ലൈനിലും പോക്ണ്ട് കടയും ഉണ്ട് അവർക്ക് ക കടയിലും പോവും എന്നാ ലൈനിലും പോവും.
ആഹ് ആഹ്.
ഡ്രസ്സിൻ്റെ കച്ചവടത്തിന്. ല്ല ഇങ്ങനെ കടവൊക്കെ നിർത്തു ആഴ്ചയില് ആച്ചില് പോവും.
ആ ഓലേല് പിന്നെ എല്ലാംണ്ടാവും വീട്ട ട്ടിലെ സാധനങ്ങൾ പാത്രങ്ങള് ഡ്രസ്സുകള് പിന്നെ അതേപോലെ അല ക്ക് അലക്കാൻ ഉപയോഗിക്ക്ണ ആഹ് പാത്രങ്ങളൊക്കെണ്ടാവും ആ വണ്ടിയില് മറ്റേ ഈ മറ്റേ വാന് പോലത്തെ വണ്ടിയാണ്
ആഹ് ആഹ് അങ്ങനത്തെ വണ്ടിയില് ല്ലേ ആ
തുടയ്ക്കാനുള്ള ആ മോപ്പ് എല്ലാം സാധനണ്ട് ഒര് വിധ പിന്നെ വീട് ആവശ്യത്ത്ന്ൾ ള്ളെല്ലാ സംഭവങ്ങളും ആഹ് എല്ലുംണ്ടാവും ഇ മാക്സി മുണ്ട് ചെരുപ്പ് മക്കളെ ചെറ്യ ചെറിയ ഡ്രസ്സുകള് പിന്നെ അന ഈ സോ ബാ ത്രൂമ് കയ്കാൻ ഉപയ്ക്ക്ണെ ബ്രഷ് അത്പോലെ അതിൻ്റെ ക്ലീനിങ്ങിന്റെ എല്ലാ ഐറ്റംസ് സാധനുണ്ടാവും
ന്ന്ട്ട് വേറെ ങ്ങനെ ഇ രിക്ക്ണ് ഇനിയിപ്പം ചായ വെക്കണം ഇനിയിപ്പോ ബ ബ്ടേ ബാങ്കൊട്ത്തിട്ടില്ല്യാ ബാങ്കൊട്ത്താ അവ്ടെ
ആ നാലരായില്ലേ
ഇവ്ടെ ബാങ്കാെട്ക്കാന് സമയാവും
ആഹ്
ഇവിടെ നാലേ മുക്കാലിനാ ബാങ്ക്
ഏഹ് നാലെ മുക്കാൽനാ
ആ
ഏഹ് ഞങ്ങക്ക് ഇവ്ടെ നാല് മണിക്ക് കൊട്ക്കും
ആ ന്റെ വിടെൊക്കെ ഇത് കെട്ടിയ ഇവിടെ തമിഴ്നാടാണ് ഞാൻ അപ്പൊ കെട്ടിയോന്റെ അവിടെയൊക്കെ കുറച്ച് വഴുകിട്ടണ് ബാങ്ക് കൊടുക്കുക
ആഹ് ആഹ് ആഹ് ഏഹ് സമയം മാറ്റണ്ട്ലേ
ആഹ് സമയത്തിന് വ്യത്യാസം ഉണ്ടിവിടെ
ആഹ് അത്ണ്ടാവും രണ്ട് ഒന്നൊന്നര മണിക്കൂറി അരമണിക്കൂറിന് മാറ്റാക്കൂല്ലേ അപ്പൊ ഒരു മണിക്കൂർ റിന്റെറെ നാലുമണി നാല മുക്കാലല്ലേ ങ്ങ പറയുന്നേ ആഹ് ഒരു മണിക്കൂറിന്റ മാറ്റണ്ട് ആഹ് ആഹ്
ഇപ്പൊ ബാങ്കൊടുത്താണ നിസ്കാര ഓഹ് അറിയാ ഇവിടെ വന്നിട്ട്ന്നെയ പഠിച്ചത്
ആഹ് ആഹ്
ളൊന്നും അറിയില്ല ഇവിടെ വന്നട്ട ന്നയാ പഠിച്ചത് നിന്നെ ങ്ങനെക്കൊയോ പഠിച്ചു പഠിച്ച് മനസ്സിലാകാനും തുടങ്ങി പറയാനും തുടങ്ങി
ആഹ് എഴുതാനോ എഴുതാനോക്കെ അറിയോ
ഇല്ല എഴുതാനറിയില്ല എഴുതാനും വായിക്കാനും അങനെ അറിയില്ല അത് മകന്റെ മനിക്ക് പഠിപ്പ ച്ചൊടുങ്ങുമ്പോ കൂടെ പഠിക്കാനെ
ആ ആ
ഇപ്പ
കേ കേട്ടാല് അതിന് മറുപടി പറയാനും അറിയാരിക്കുല്ലേ ആഹ് ആഹ് പിന്നെ എന്താ തമിഴ് നമ്മളെ ഒരു മലയാളിന്റെ അതേ ഒരു ശൈലി തന്നെല്ലേ
ആഹ് അതുപോല തന്നെയാ നമ്മൾടെ അതേമാതിയാണ് ഭാഷ മാത്രം വ്യത്യാസം
ആ എഴുത്തിന് മാത്രമേ വ്യത്യാസം വരുള്ളു വരുള്ളൂല്ലേ ആ അപ്പൊ മക്കളൊക്കെ മ ക്കളൊക്കുണ്ടോ
ആ ഒരു കുട്ടീണ്ട്
ആ അപ്പൊ അവന് എവിടാ പഠിക്കണേ
ആ തമിഴ്‌ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ചേർത്തിക്കേണ്
ആ ആ
ഇംഗ്ലീഷ് മീഡിയണെങ്കിലും ഉണ്ടാവും തമിഴ് ന്നാലും ആയില് ചേർത്തിക്കൊ
ആ ആ
എന്നാലും അത്ര തമിഴ് വരി ല്ല എന്നാലും ഞാനും മലയാളം പറഞ്ഞു കൊടുക്കുന്നുണ്ട് തമിഴും മി രണ്ടും കൂടിയിട്ട് പറഞ്ഞു കൊടുത്താലേ എൻ്റെ വീട്ടിൽ പോയാലും സംസാരിക്കാൻ പറ്റുള്ളൂ അവനി
ആ അങ്ങനെ ഓന് ആ എത്ര എത്രായി
അവനിക്ക് അഞ്ചര വയസ്സ്
ആ ആ അപ്പൊ മലയാളൊക്ക സംസാരിക്കൊ
ആ അവന് രണ്ടും സംസാരിക്കും മനസ്സിലാവും കൂടുതൽ തപ്പ് തന്നെയാ പറയണെ കാരണം അവൻ ഞാൻ ഒറ്റയ്ക്കാണ് മലയാളം പറയണ് ഇവിടെ മൂന്ന് പേരും തമിഴ് പറയണ് ഹസ്ബൻഡും അമ്മായഅമ്മ അമ്മായപ്പനൊക്കെ തമിഴ് പറയും ഞാൻ മാത്ര അവന്റെടുത്ത് മലയാളത്തി ൽ സംസാരിക്കുള്ളൂ അതുകൊണ്ട് കൊറ കുച്ച് മലയാളം അറിയാം കൂടുതൽ തമിഴ സംസാരിക്കാ പിന്നെ വീട്ടിൽ പോയാ രണ്ട് മിക്സിങ്ങായി ആ അതെ പിന്നെ സ്കൂളിൽ പോയാലും കുട്ടികൾ അങ്ങനെയല്ലേ സംസാരി ക്കാ തമിഴന്നല്ലേ സംസാരിക്ക
എങ്ങനെ നിങ്ങ തമിഴ്നാട്ടിലെത്തി
അടുത്തുള്ളോരു കൊണ്ടുവന്നാണ് അ അവര് ഇവിടെയാണ് ക കല്യാണം കഴിച്ചിക്കണത്
ആ ആ ആ
ഇവിടെയാണ് കല്യാണം കഴിച്ചു പക്ഷെ അവര് നല്ല ഫാമിലിയാണ് കൊടുക്കി മറട്ട് കൊണ്ടുവന്നതാണ്
അപ്പം വീട്ടില് അങ്ങനെ പെട്ടെന്നൊന്നും പോവാൻ കയൂല്ലോല്ലേ
ആ ച മൂന്ന് മാസം നാാലു മാസൊക്കെ ആകും പോകുമ്പോ ഇപ്പൊ സ്കൂൾ ചേർത്താത്ത മുന്നേ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്പ്പോ സ്കൂളിൽ ചേർത്തതിന് ശേഷം ലീവ് എപ്പളാണ് അപ്പളാ പോവുന്നത്
ഇവിടെ എങ്ങനെ ആളൊക്കെ ഉണ്ടോ വീട്ടില്
ആഹ് ഇവിടുണ്ട് എന്റെ വീട്ടിലാ ആഹ എന്റെ വീട്ടില് രണ്ട് അനിയ ത്തിമാർ എനിക്ക് രണ്ട് അനിയത്തീകളാണ്
ആ ആഹ് ഓലും എങ്ങനെ ദൂരൊക്കെ തന്നെ കല്യാണം കഴിച്ചു വിട്ട്
ഇല്ല ഒരാള് ആ കല്യാണം കഴിഞ്ഞു രണ്ടു പേർക്കും കല്യാണം കഴിഞ്ഞു ചെറുത് വലുത് വന്നിട്ട് വലിയ അനീത്തി വന്നിട്ട് ഇവിടെ അടുത്തന്നെയാണ്
ആഹ
ചെറിയ അനിയത്തി വന്നിട്ട് തിരുവനന്തപുരം പക്ഷേ അവള് ഇവിടെത തന്നെയുണ്ട് വീട്ടിലുണ്ട് അവൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ വിശേഷം
ആഹ ആഹ ഞങ്ങടെ ഭാഷ പഠിക്ക ക്കാനായില്ലേ
ആഹ് ഭാഷ പഠി എന്റെ ഉമ്മക്കൊന്നും അങ്ങനെ അറിയില്ല വാപ്പക്ക് അറിയാം കൊറച്ചൊക്കെ സംസാരിക്കാന് എന്റെ ഉമ്മിയാണ് എന്നെ അമ് മ്മിത് സംസാരിക്കില്ല
ആഹ പക്ഷെ അങ്ങട് കൊണ്ട് മനസ്സിലാവോ സംസാരിക്കാൻ കഴിഞ്ഞിട്ട്
ആഹ മനസ്സിലാവും ആഹ മനസ്സിലാവും നമ്മൾ തമിഴ് സിന സിനിമ ഒക്കെ കാണാൻ തുടങ്ങുമ്പോ അതിൽ കൂടെ അങ്ങനെ മനസ്സിലാവണം അല്ലാണ്ട് ഫസ്റ്റ്ക്കെ ഞാനും ബുദ്ധിമുട്ടി
പിന്നെ എങ്ങനെ കേട്ട് കേട്ട് പഠിച്ചെടുത്തതാ
ആഹ ഇതപ്പ വിളികാട്ടാ ആഹ